ആഹ് എന്നെ എടുക്കുവ?
കഴിച്ചിട്ടൊക്കെ ചുമ്മാ ഇരിക്ക
ആഹ ഉച്ചമയക്കൊന്നും ഇല്ലേ?
ആ ഉണ്ട്. ഹെ
ആഹ ആഹ ഞാനും കിടന്നുറങ്ങുമായിരുന്നു. ഹു ഉം ല്ലാരും ബ്രോ കടക്കല്ലേ എന്നൊക്കെ പറയോ ഓ
ഇല്ല ഉച്ചക്ക് ഉറങ്ങ
ആഹ് എന്നോട് പറയാ ഇവിടെ വീട്ടില് അങ്ങനെ ഹോസ്പിറ്റലിന്നു ഒരിതും പറയില്ല.
ആ ഞാൻ ഇവിടെ ജോലിക്ക് പോക്കോണ്ടിന്നപ്പ ഹെൽത്തി എന്നൊക്കെ പറയുന്ന ന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ. ചോറ് ആഹ് ചോറ്ണ്ട് കഴിഞ്ഞഞ് കിടക്കണന്ന് അവിടെപ്പ അങ്ങനെ കിടക്കാൻ പറ്റൂല്ലല്ലോന്നൊക്കെ അവര് കാണുമ്പോ ഇടക്ക് ഇടക്ക് പറയുവായിരുന്നു.
ആണോ ആ അതെന്തായാലും നന്നായി. ല്ലോ ഞാൻ പക്ഷേ ഓ എന്നോട് പറഞ്ഞില്ലേലോ എനിക്ക് ഉച്ചയ്ക്ക് ആകുമ്പോ ക്ഷീണ ഞാന എവിയേലും കേറി കിടന്ന് ഉറങ്ങും.
ഏഹ്.
പിന്നെ മെയിൻ വിഷയന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങി നമ്മളങ്ങ് കിട ഭക്ഷേ വേശക്കാൻ തുടങ്ങും. ഓ അതാണ് വിഷയ ആഹ അതെ ഇപ്പഴൊക്കെയാണ് ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് കിടക്കും പക്ഷെ നമ്മൾ ആ ഒരു ടൈമിൽ അത് പറ്റില്ലല്ലോ അയ്യോ കുഞ്ഞിനു വെഷ ന്നു ഓർത്തോണ്ട് പിന്നെ പോയിട്ട്ന്ന് തിന്ന് കുടിച്ച് വരുമ്പോഴേക്കും ഉറക്കം കൂടെ പോകും.
ഏഹ
ഈ വെളുപ്പിന് എഴുന്നേറ്റുള്ള കഴിപ്പുണ്ടോ?
ഏ ഒരു വട്ടം ഒന്നോ രണ്ടോ വട്ടങ്ങാണ്ട് എനിക്ക് കിടന്നപ്പോ മറ്റേ ബാത്‌റൂമിൽ പോയിട്ട് വരുമ്പോത്തേക്കും വിഷ്പ അങ്ങനെ വന്നിട്ടുണ്ട്.
ആ എനിക്ക് മിക്കപ്പോഴും വരു ആയിരുന്നു ആ ഒരു ബക്കറ്റ് തന്നെയുണ്ട്. അത് പക്ഷെ അതങ്ങ് കഴിച്ച് കഴിഞ്ഞിട്ട് നിർത്താൻ പിന്നെ പാടായിരുന്നു. പിന്നെയും നമുക്ക് കുഞ്ഞിന് പാലൊക്കെ കൊടുക്കുമ്പം പിന്നേും വിശപ്പാ.
ആഹ ഹഹ.
അങ്ങനെ പറ്റോ? ഹാ
മസിലൊക്കെ കേറുവായിരുന്നോ?
അയ്യോ ഒറ്റ വിളി അടുത്ത കിടക് രെ ചവിട്ടുവാണോ തൊഴക്കുവാണോ ഒരു രക്ഷയില്ല. കേറിയോ മസിൽ കേറിയോ?
എനിക്ക് ങ്ങനെ വലിയ കാര്യായിട്ടില്ല പക്ഷെ വെളുപ്പിന് ചില ദിവസങ്ങളില്. ഇപ്പൊ കൊറേ ദിവസായിട്ട് ഇല്ലായിരുന്നു ഞാനപ്പൊ ചേട്ടായിനോട്‌ പറഞ് ആഹ പക്ഷെ എനിക്ക് ഒത്തിരി നേരത്തേക്കൊന്നുല്ല ഞാൻ ഇവിടെ അടുത്തൊരു ചേച്ചി ചേച്ചി പറഞ്ഞ് മസിൽ വരുമ്പോ അങ്ങ് എണീറ്റ് നിന്നാൽ മതി എന്ന് അത് അതെന്തായാലും വർക്കായി ആ എണീറ്റ്
ആഹ് ആണല്ലേ ഇടെ നമ്മളീ ഉറക്കത്തീന്ന് എനിക്ക് ആ ഒരു പ്രാവശനം എന്നാപറ്റിന്നറിയോ മസിൽ കേറി മസിൽ കേറി ഒന്ന് കേറി തിരുമ ഇറക്കിയിട്ട് രണ്ടാമത് പിന്നെയും കേറി അപ്പൊ കേ മ സ്സില് തിരുമി ഇറിക്കിട്ട് ഞാ ബാത്റൂമിൽ പോവാൻ എണീറ്റ വഴക്ക് എനിക്ക് തലറങ്ങി.
ഒരു ഋഷിയില്ല ഓസോന് എങ്ങനാ ഉണ്ടക്ക് കിടന്ന് പിന്നെ തീരുമ്മി ഓ പെട്ടു പോയിട്ടുണ്ട്.
താലയൊക്കെ കറങ്ങുമ്പോ ന പണ്ടൊക്കെയാണ് അടിച്ചിന്തല്ലും എങ്ങോട്ടേലും വീഴ ഇങ്ങനൊക്കെ ഇരിക്കുമ്പോഴേ
അതെ
ഒരുപാട് നമ്മള് സഹിക്കണം
ആദ്യൊക്കെ പറ പറയുമ്പഴ അപ്പ രുമ്മിത്തരുന്ന് പി നീട്ട്രക്ക് കേട്ടട്ട് പിന്നെ ഞാൻങ്ങനെ വിളിക്കൊന്നില്ലേ വേദന എടുക്ക അപ്പ ഇ ന നയിട്ട നിക്ക
ആണോ ആ ഈ കിടന്നിട്ട് എണീ മറ്റേ തിരിഞ്ഞൊക്കെ കിടക്കുമ്പോ എണീറ്റ് ഇരുന്നിട്ടാണോ തിരിയുന്നേ നമ്മള് വശം ചെരിഞ്ഞ കിടക്കുമ്പോ
അങ്ങനെ വേണോ ഇത്രൊണ്ടറില്ല
അല്ലടാ നമ്മളിപ്പ ഒരു സൈഡ് ചിരിഞ്ഞ് കിടക്കുന്നു ഇടത്തെ സൈഡിലോട്ട് കിടക്കണോ എന്നാ പറയുന്നേ പക്ഷേ എനിക്കാണെങ്കിൽ വലദോഷം കിടന്നാലേ പറ്റുള്ളായിരുന്നു ഞാൻ ഇടത്തെ സൈഡ് കിടന്നത് വളരെേ ചുരുക്കവാ
ഞാ ഉണ്ടല്ലോ ഞങ്ങളടെ ആ ഞങ്ങളുടെ കിടക്കുന്ന ആ പൊസിഷൻ വെച്ച് നോക്കുമ്പോ ഞാൻ മുറ്റ കിടക്ക ആ ഒരു സൈഡ് കിടന്ന എനിക്ക് വലതുക്ഷെ ഒക്കെള്ളൂ ഇപ്പൊ ഞാൻ അതുകൊണ്ട് നേരെ തിരിഞ്ഞ കിടക്കും അതായത് കാല് വരണ്ട അടുത്ത് കൈും കൈ വരണ്ട അടുത്ത് കാലു ആ ബഡ അതുകൊണ്ട് ഇപ്പൊ ഇടത് സൈഡ കൂടുതലും മെയിറ്റൻ ചെയ്യാൻ പറ്റുന്നുണ്ട്
ആ ഞാൻ എങ്ങനെ കടന്നാലും എനിക്ക് എക്ക് പല ദിവശം ചെരിഞ്ഞ് എടുക്കണേ എന്നിട്ട് എനിക്ക് പല വലതുവശം കിടക്കുമ്പോഴാണ് കുഞ്ഞിന്റെ അനക്കവും നന്നായിട്ട് കിട്ടിക്കൊണ്ടിരുന്നേ ഈ ഇടതുവശം ചരിയുമ്പോ അത്ര ബെറ്റർായിട്ട് നി തോന്നത്തേ ഇല്ലായിരുന്നു
ആ
ഇവിടന്ന് ആരാണ്ടൊക്കെ എന്നോട് പറയായിരുന്നുന്നെ എന്റെ നാത്തുവിനൊക്കെ പറമായിരുന്നു ഇങ്ങനെ നമ്മള് കിടന്നിട്ട് ഇപ്പൊ വലതുവശത്തോട്ട് ചെരിഞ്ഞ് കിടക്ക പോണം ഇടതു വയസം തിരിയണമെങ്കിൽ എണീറ്റ് ഇരുന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടേ കിടക്കാവുള്ളൂ എന്നൊക്കെ പറയുവേ അത്രയൊക്കെ ചെയ്ത് വരുമ്പോ ഉള്ള ഉറക്കമല്ല കൂടെ പോവല്ലേ
ഞങ്ങൾ ഇങ്ങടൊക്കെ അറിയത്തില്ലാ
എടാ ഞാന് ഞാന അങ്ങനെ കടന്നിട്ടില്ലോ ഉള്ള കാര്യം പറയാലോ ഞാന എങ്ങനെ കിടക്കുന്നറിയോ ഇപ്പം ഞാന് വല ദ വശത്തോട്ട് ചേരിഞ്ഞാൻ കിടക്കുന്നേ അതേപോലെ തന്നെ നേരെ കിടക്കും നേരെ ഒത്തിരി നേരം കിടക്കുകല്ല നേരെ നമ്മള് നേരെ ഉള്ള പൊസിഷന് വരും ആ പൊസിഷനിൽന്ന് പതിയെ പതിയെ പതിയെ ചെരിഞ്ഞ് ഇപ്പഴത്തെ സൈഡിലോട്ട് വരും അല്ലാതെ എണീ തീരിക്കത്തൊന്നുമല്ല പിന്നെ നമ്മള് ഈ ഇപ്പഴൊക്കെീ പടാന്നു തിരിയരുത് നമ്മള് നേ പിന്നെ ചരിഞ്ഞ് ചരിഞ്ഞ് വന്ന്
പ്പറത്തെരു സപ്പോർട്ട് ചെയ്ത് പിടിച്ച് ആ
അങ്ങനെ തിരിഞ്ഞ കടക്ക അത്രേ ഉള്ളൂ ഈ അത് പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇങ്ങനെ ഇവര് പറയുമ്പോലെ ണീറ്റി ഇരുന്ന് ഇപ്പുറത്തോട്ട് തിരിഞ്ഞു വന്നില്ലെങ്കിൽ ഈ പുക്കൾ കൂടി ചുറ്റുന്നതിന്റെ ഒരു റീസൺ ആയിട്ടായി ഇവര് ഈ പറയുന്നേ ഈ വീട്ടുകാർ ഒക്കെ പക്ഷേ അതിൻ്റെ റീസ ൺ ശരിക്കും നമ്മുടെ ഇതല്ല കൊച്ച കിടന്നനങ്ങുന്നതിനതിനും പുക്കൾ ക്കൊടി ആ അതിന്റെ ബേസില പൂക്കിൾ കൂടി അനങ്ങുന്നേന്റേം, കൊച്ചനങ്ങുന്നേന്റേം. കല നമ്മളൊന്നും ചെയ്യുന്നതിന്റെ അല്ല. പക്ഷേ അങ്ങനെ എന്തേലും വന്ന് കഴിഞ്ഞാൽ അവർ പറല്ലോ ഹോ അവളങ്ങനെ നടന്നട്ട്
ഏ.
എ അതി കാര്യമില്ല നമ്മുടെ കൊച്ചിനല്ലത് വരാനല്ലേ നമ്മൾ നോക്കുള്ളു. ഹ ഹേ ഉം ഉ.
ഇത് കിടക്കുന്നത് എണീക്കന്ന തന്നെ ഒരൂധത്തിലാ ഇനി അത കൂടെ ഇനി എണീ
ആ അതെ അതെ അതെ ഈ അതുപോലെ ഈ രാത് ഇത്രയിലുള്ള ബാത്റൂമിൽ പോക്ക് ഉയ്യോ ഒരു ഇഷയുംല്ലാ. ഞാനാണെങ്കി പകല് വെള്ളം കുടിക്കുന്നയി കഴിഞ്ഞ രാത്രിക്കായിരുന്നു വെള്ളം കൂടി
ആഹ് എനിക്ക് പക്ഷെ രാത്രിൽ എങ്ങനെ ഒത്തിരി തവണയൊന്നും ഞ്ഞാൻ പോയിലാ ഒന്നോ രണ്ടോ വട്ടമൊക്കെ പോയിട്ടുള്ളൂ പക്ഷ പക ഫുൾ ടൈം ബാത്റൂമിൽ പോക്കാ. ഒത്തിരി തണ പകല.
മൂത്ര ആണോ ഓ എനിക്ക് അതൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് മൂത്ര കുട്ടിപ്പഴിപ്പുണ്ടായിരുന്നു, ഷുഗർ ഉണ്ടായിരുന്നു
ഏ ഏ
അതാന്നേ.
എ ഓപ്പറേഷൻ ആയിട്ട് അപ്പ എത്രനാള ആശൂത്രി കിടന്ന്?
അതന്നട ഒരാഴ്ച കിടന്നാതി ഞാൻ പറഞ്ഞില്ലേ ഞാൻ മതി അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം ആന്ന് തോന്നുന്നു ഇതാകുമ്പോ ഒരു അഞ്ചു ദിവസം അങ്ങനെ
ആഹ് അയ്യോ ഞാൻ രണ്ട് മാസ എവിടെയാ കേട്ടെ?
ഒരു രണ്ടു മാസോ? ഇയ്യോ പഗവാന അതെന്നാ ഒരു പോക്കാ? എങ്ങനെ പോയാലും ഒരാഴ്ച- പക്ഷ മാക്സിമം പോയ ഒരാഴ്ച പിന്നെ നോർമൽ ആണെങ്കി ഒരാഴ്ച പോലും കിടക്കണ്ട. പിന്നെ കുഞ്ഞിന എന്തെങ്കിലും മഞ്ഞ നിറം ഉണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കി മാത്രവേ നമുക്ക് കുറച്ച ദിവസൂടി ഈ പറയുന്നതിലും കിടക്കേണ്ടി വരത്ത പത്തുള്ളൂ. അപ്പൊ ഇവള് ഉണ്ടായപ്പോ മഴയായിരുന്നേ. അപ്പൊ ആദ്യത്ത ദിവസം കൊഴപ്പില്ല പക്ഷെ രണ്ടാമത്തെ ദിവസായപ്പൊ ചെറിയൊരു മഞ്ഞ കളറ് പോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് കിട്ടുന്ന വെയിൽ ഒരു ചെറിയ തെളിവിലൊക്കെ കൊണ്ടുവന്നന്ന് മുറ്റത്തൊക്കെ ഇങ്ങനെ വെയിൽ കൊള്ളിക്കുവായിരുന്നു, അത് കഴി ഡിസ്ചാർ ആവുന്നെന്റന്ന് രാവിലെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോ കുഴപ്പമില്ല മാറുന്നുണ്ട്. പിന്നെ അവര് പറഞ്ഞു വീട്ടി കട്ടിച്ചെന്നിട്ടാണെങ്കിലും വെയിൽ കൊള്ളിക്കണം എന്ന് പറയും. രാവിലെ എളം വെയിൽ കൊള്ളിക്കണം. എന്ന് പറയും അതൊന്ന് മെയിന്റയിൻ ചെയ്ത് പോയാൽ മതി. അല്ലാത്ത പ്രശ്നൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ക്ക് നോർമലി ഇങ്ങ് പോരാം.
ആഹ് ആഹ്.
പിന്ന ഇച്ചിരി നടക്കുവൊക്കെ ചെയ്താ മതി. അതിലൊന്നും കാര്യമില്ല ഞാനൊരഞ്ച മാസം തൊട്ട് രാവിലെയും വയിട്ടും രാവിലെയും വയിട്ടും ഇവിടെ ഭയങ്കര
ആ അപ്പൊ ഞാന് ഇപ്പഴാ പിന്നേം കുറഞ്ഞെ ജോലിക്ക് പോയിക്കോണ്ടിരുന്നപ്പ നടന്ന വൈട്ട് അകനൊക്കെ തന്നെ വല്ലപ്പോഴൊക്കെ വണ്ടി കിട്ടാറുള്ളേ. ഏതത്ര ആള അടുത്ത് നടക്കുന്നുണ്ടായിരുന്നു.
ആഹ പിന്നെ ഇതേപോലെ നമ്മള് ഇനിയിപ്പം അടുപ്പിച്ചടുപ്പിച്ച് ആശ ഇനി എന്ന ആശുപത്രിചെല്ലേണ്ട?
ഇനി മാസം ലാസ്റ്റ്.
ലാസ്റ്റ് അന്നേരം ഈ പറയും പോലെ ആ ആ ഇനിയിപ്പം ഡേറ്റ് അടുക്കാറാവുമ്പോ അവര് ചെല എക്സസൈസ് ഒക്കെ പറഞ്ഞു തരും ഇങ്ങനെ ഇരുന്നി ണീക്ക അങ്ങനൊക്കെ കൊറച്ച് എക്സസൈസ് ഒക്കെ പറഞ്ഞു തരുവായിരിക്കും.
ഉം ഹും
അപ്പൊ കാര്യം ഭയങ്കര പാടാണ്. സാധാരണ ഇപ്പൊ നമുക്കൊന്ന് കുനിഞ്ഞണീയിക്കാൻ പറ്റണില്ല അപ്പം നേരിങ്ങനെ ഇരുന്നിട്ട് മറ്റൊരാളെ സപ്പോർട്ട് ചെയ്തിട്ടോ. അല്ലേൽ എവിടേലും പിടിച്ചിട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുമ്പം. കൊറച്ച് നമുക്ക് ഡെലിവറി ഈസി ആവുന്നാ പറയുന്നേ. പക്ഷെ എന്റെ എന്നാ കാണിച്ചിട്ട് ശരിയായില്ലാട്ടോ. ഇവളടെ തല വലിപ്പം ഉണ്ടായിരുന്നേ അപ്പം പകുതി ക്ക്‌ വന്നിട്ട് ആള് സ്റ്റക്കായി പോയി. വരുന്നില്ല പിന്നെ പെട്ടെന്ന് ഡോ ക്ക്‌ട്ടറെ വിളിച്ച് ഓപ്പറേഷൻ ചെയ്യുവായിരുന്നു. ഇത് നമുക്ക് ആ ചെലപ്പോ കൊഴപ്പുണ്ടാവില്ലടാ അതൊക്കെ ഓരോന്നനുസരിച്ച് അങ്ങനെയൊക്കെ ഇരിക്കുക. അങ്ങനെ വല്ല്യ കൊഴപ്പൊന്നും ഉണ്ടായില്ല. എല്ലാം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അങ് പോവും.
നമ്മളെ കൊണ്ടത് സാധിക്കൂല. അതുകൊണ്ടാണല്ലോ നമുക്ക് ഈശ്വരന് ഇങ്ങനെ ഒരു കഴിവ് തരുന്നത്.
അതെ
ഉം നിങ്ങള് ആയുർവേദത്തിലൊക്കെ രജിസ്
അയ്യോ അത് ഞാൻ നിന്നോട് ചോദിക്കണംന്ന് ഓർത്തിരിക്കായിരുന്നു നീ ചെയ്തായിരുന്നോ?
ആ അത് മൂന്നാം മാസം അഞ്ചാം മാസം ആയപ്പഴേ ഞാൻ ചെയ്തു. അഞ്ച് മൂന്നിലാന്ന് തോന്നുന്നു. മൂന്നാം മാസത്തെ സ്കാനിങ് റിപ്പോർട്ടും
അല്ല ഇത്ര മാസത്തിനുള്ളിലേ ചെയ്യുള്ളൂ അങ്ങനെ ഇണ്ട
അതിനെ പറ്റി എനിക്കറിയത്ത
ആ ഞങ്ങള് ഇന്നലെ ആശുപത്രിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് കേയറി അപ്പൊ ഡോക്ടറല്ലായിരുന്നു. നാളെ വരാൻ പറഞ്ഞു. ഞാനിപ്പോ കൊടുത്ത്‌ വിട്ടിട്ടുണ്ട്. മറ്റേ റി പ്പോട്ടും ആധാറിന്റെ കോപ്പിയൊക്കെ. ഇവിടെ വേറെ എന്റെ ഒരു കൂട്ടുകാരി കൂട്ടുകാർ ചെയ്തിട്ട് കിട്ടിയില്ലാന്നൊക്കെ പറഞ്ഞു.
ആണോ എനിക്ക് കിട്ടി കേട്ടോ എനിക്കാ ചെയ്തപ്പ തൊട്ടല്ലാം മാസവും മരുന്നും കിട്ടും മറ്റേ പിണ്ണതയിലും ഒക്കെ കിട്ടും തേച്ച് കുളിക്കാൻ. അന്നേരം അതെല്ലാം കിട്ടി പിന്നെ ഡെലിവറി കഴിഞ്ഞ് ഡിസ്ചാർജ് ആയിട്ട് വരുന്ന വഴി ഞങ്ങൾ കേറിയപ്പം കുഞ്ഞിന് തേക്കാനുള്ള എണ്ണ, രാസ്നാദി, എനിക്കുള്ള മരുന്ന്, കുഴബ് എല്ലാം കിട്ടിയായിരുന്നു.
ആ ആ
ആ ആ എടാ ഞാൻ എന്നാ വിളിക്കാവേ.
ആ
ആ ശ
ഉം ശരി എന്നാ.